കേക്ക പർഞ്ഞോ കേക്കാ പർഞ്ഞോ ആ സുഖാ
ആഹ ഇവിടൊക്കെ ഭയങ്കര മഴ നിങ്ങക്ക് ആഹ കഴിച്ചു കഴിച്ചു
ഹെ ഹോ
മഴയാണോ ആന്നോ
പോരാൻ പറ്റൂല ഫുൾ ടൈം രാവിലെ തൊട്ടെ മയെ
ആ... നമുക്കും രാവിലെ മുതലേ മഴയാണ് എന്താ പഠിക്കുന്ന ആളാണോ അതോ ജോലി ചെയ്യുന്ന എന്താ പഠിക്കുന്ന ആളാ വീട്ട ഓ എങ്ങനെ വീട്ടിന്ന് പോന്നോ അതോ ഹോസ്റ്റലോ എങ്ങനെയാ
ഹോസ്റ്റലി നിക്ക ഹോസ്റ്റല്
ഇപ്പൊ വീട്ട് ഫുഡൊക്കെ മിസ് ചെയ്യോ
എന്തുവാ
ഹോസ്റ്റലിൽ നിക്കുമ്പോഴെ വീട്ടുകാരെയൊക്കെ മിസ്സ് ചെയ്യോ
ഓ ഇല്ല ഇല്ല അങ്ങനൊന്നുല്ല
ഇടക്കൊക്കെ വീട്ടി പോവോ
ആ ഇടയ്ക്കൊക്കെ അവന്റെ വീട്ടിൽ പോകും അടുത്ത കൊയപ്പില്ല
ആഹ് പോകല്ലേ ആ
വേറെ വേറെന്തുവാ അല്ലാതെ വിശേ വിശേഷങ്ങൾ നമുക്കൊക്കെയങ്ങ് മഴ വന്നിട്ട് മതി ഓ കഴിച്ച് വൈകിട്ട് ചായ കുടിക്കാം കുടിച്ചില്ല ചായക്കിനി എന്തേലും എന്തെങ്കിലും വൈകിട്ട് എന്തേലും ഉണ്ടാക്കണം മ മക്കളൊക്കെ സ്കൂളിന്ന് വരുമ്പഴത്തേന് ഇന്ന് സ് ഇന്ന് ഇനി എന്താണ് ഉണ്ടാക്കേണ്ടെന്ന് ആലോചിക്കുവയാണ് എന്തെങ്കിലും നൂഡിൽസ് ഇരിപ്പുണ്ട് അതാണ് അവർക്ക്ഷ്ടം
ആണോ ആ എനിക്ക് ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടാ
ആണാ
ആഹ്
ആഹ് എന്റെ എന്റെ മോന് ഭയങ്കര ഇഷ്ടാ
ആണല്ലേ
ട്യൂഷന ആഹ് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരും അപ്പഴത്തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്
വേറെ എന്തൊക്കെ വേറെ എന്തൊക്കെ ഉണ്ടാക്കും
വേറെ നൂഡിൽസ്ന്ന് പർഞ്ഞാലേ ഞാൻ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞര ന്യുഡിൽസ് ഒരുപാട് വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് അതാ മോനിഷ്ടം മോള് കഴിക്കത്തില്ല ന്യുഡിൽസ് ആ ആാാ ഉണ്ടാക്കും ഇല്ല മന്തിയൊന്നും ഉണ്ടാക്കാനറിയത്തില്ല
മന്തിഷ്ട്ടാണോ ഇല്ലല്ല എനിക്ക്
പറഞ്ഞോട്ടെ മന്തി ഉണ്ടാക്കാൻ അറിയത്തില്ലേ പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും
ആണല്ലേ
ഉം പിന്നെ നമ്മള് പിന്നെ നമ്മുക്കിപ്പം പ്രശ്നംന്ന് വച്ചാല് മഴ പെയ്യുന്നോണ്ട് കൂടെ കൂടങ്ങ് കറണ്ട് പോകും ഇപ്പൊ നമ്മള് വിചാരിക്കുന്ന ആഹ് ഇനിയിപ്പ നമ്മള് വിചാരിക്കുന്ന ഇപ്പ ഈ സോളാർ വെക്കാന്ന് കരുതി നല്ല നല്ലായണോ സോളറ് വെച്ച
ആഹ് അഹ് സോ സോളാർ വെക്കുന്ന ഇപ്പ നല്ലല്ലേ ഇപ്പ സോളാർ വെച്ചാ ഈ ഗവൺെന്റിന്റെ ഒരുപാട് പദ്ധതിയൊക്കെ ഉണ്ടല്ലോ സോളാറ് വെക്കാൻ തന്നെ സഹായിക്കാൻ പറ്റും വെല കൊറവിന് സോളാറും വയ്ക്കാം നികുതിയും കുറവായിരിക്കും സോളാറിൻ്റെ
ആഹ് അന്നിട്ട് ചിലര് പറയും നമുക്ക് അധികള്ള കറണ്ട് വിൽക്കുകയും ചെയ്യാന്ന് പറ
അത് അത് ഒള്ളതാ ഈ കറണ്ട് ബില്ല് നമ്മ കുറക്ക മാത്രല്ല ഇപ്പോം അധികം നമ്മൾ ഉണ്ടാക്കി കൂടുതൽ സമയം വെച്ചിട്ട് അധികം ഉള്ളത് നമുക്ക് കെ എസ് ഇബിക്ക് കാരെ കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാം പക്ഷെ അത് പൈസ തുച്ഛമായ പൈസ ആയിരിക്കും ക്ഷെ ഒരുപാട് ഉണ്ടാരുങ്കിൽ നല്ല ഡിസൈൻ ഉണ്ടാക്കാം നമുക്ക്
ഒന്നരമ്മ
ചിരിക്കും
ആഹ് വെക്കുന്ന പാനലായിരിക്കും ഉം
എന്ത് വണ്ടി വണ്ടിയൊക്കെള്ളതാണോ അവ
ഉം വ വ വണ്ടി ഒണ്ട് ഇലക്ട്രിക് വണ്ടിയല്ലാതെ അല്ലാതെ പെട്രോൾ വണ്ടിയാ ഇനിയിപ്പ ഇല ക്ക് വണ്ടിയിലോട്ട് മാറണോന്ന് പറയന്ന്
ആണല്ലേ ആഹ് അത് ഗവൺമെന്റ് പറയുന്നതല്ലേ നിങ്ങക്കിപ്പ സ്വ സ്വന്തമാട്ട് ഇലക്ട്രിക്
ഹസ്ബൻ്റ് പറയുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാന്ന്
ആതെ ആഹ് അപ്പ ഇലക്ട്രിക് വണ്ടിക്ക് ബാധകമല്ല ഈ അടുത്തൊക്കെ എവിടെങ്കിലും പോണെമെങ്കിലേ ദൂരപ്പം ബുദ്ധിമുണ്ടായിരിക്കും എന്നാലും അടുത്തൊക്കെ ഇപ്പോ പെട്ടെനെ നോക്കാം സ്കൂളിൽ പിള്ളാരെയൊക്കെ കൊണ്ടാക്കാനാന്നല്ലോ മാർക്കറ്റിലൊക്കെ പോകാനണെങ്കിലും അടുത്തുള്ള സ്ഥലത്തൊക്കെ ഡെയിലി പോയി വരാനാങ്കിൽ ഭയങ്കര വിലക്കുറവായിരിക്കും പെട്രോളിനിപ്പ എന്ത് വിലയാ എന്ന് അറിയാലോ
എനിക്ക് ആഹ് എനിക്ക് കുറച്ച് ദൂരത്തിന് പോയാ മതി പച്ചക്കറിയൊക്കെ മേടിക്കാനും അങ്ങനെ ഒക്കെ ഞാനാ പോന്നത് വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം ഞാനാ പോന്നത്
അങ്ങനെ ഡെയിലി പോകുന്ന അത് ഒണ്ടെങ്കി പെട്രോളിന് പകരം ഇലക്ട്രിക്കിലോട്ട് മാറുന്നതാരിക്കും താങ്കൾക്ക് നല്ലത് സോളാറ് വെച്ചതിന് ശേഷം
ഓഹ് ആഹ് എന്നിട്ട് സോളാർ വെക്കാ അന്നിട്ട് ഇങ്ങനെ വീട്ടിലെല്ലാരും പറയുന്നു ബന്ധുക്കളും പറയ്ന്ന് സോളാർ വെ എല്ലാരുംപ്പ അതാല്ലേ വെക്കുന്നേന്ന് എന്നിട്ട് നമുക്ക് ഒത്തിരി പൈസയൊക്കെ ആകുന്നും പറഞ്ഞ് ഇപ്പൊ സബ്സിഡിയൊക്കെ ഉണ്ടെന്ന് ഉണ്ടന്ന് പറയുന്നല്ലേ ഹലോ കേൾക്കുന്നില്ലയോ ഹലോ ഹലോ കേക്കാമോ ആഹ് ഹാ ഒന്നും ഒന്നും കേട്ടില്ല അതാ ചോദിച്ചത്
യാത്രയൊക്കെ ഒരുപാട് പോകുന്നയാണോ
ഉം യാത്ര പോകും നമ്മളീ അടുത്ത സമയത്ത് പൊന്മുടി പോയി
ആണല്ലേ പൊൻമുടി എവിടാ അടുത്തിന്നോ ഒത്തിരി ദൂരയാന്നോ നിങ്ങ
നമ്മുക്ക് ന നമ്മടെ വീട്ടീന്ന് കൊറേ ദൂരം രാവിലെ പോയാ ഉച്ചയാവും അങ്ങ് ചെല്ലാൻ
ആണല്ലേ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്കൊക്കെ ഇലക്ട്രിക് വണ്ടി ഭയങ്ക ബുദ്ധിമുട്ടായിരിക്കും ഇലക്ട്രിക് വണ്ടികൾക്ക് ദൂരം അധികം പോകാൻ പറ്റില്ല അല്ലേ കാറിനൊക്കെ കുഴപ്പം കാണുന്നില്ല ഈ കാറില്ലേ ഇലക്ട്രിക് കാർ അതാമ്പം കുഴപ്പം കാണില്ല ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് അത്ര ടു വീലറിനൊന്നും അത്ര റേഞ്ച് കാണൂല ദൂരം അധികം പോകാൻ പറ്റു ഇല്ല ആ ആഹ് നൂറ് ഇരുന്നൂറൊക്കെ കിട്ടും
ആഹ് അതി കൂടുതലൊന്നും സ്കൂട്ടറിൽ അത്രയും ടു വീലർ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതലൊന്നും ആരും പോകത്തില്ലല്ലോ?
അതെ ഇരുന്നൂറ് വരെ കിട്ടുന്ന ടു വീലർ ഉണ്ടെന്ന്ന്ന് പറഞ്ഞത സാധാ നമ്മെള ഇവിടെക്കുള്ള സ്കൂട്ടർ മിക്കതും. നൂറ് നൂറ്റമ്പത് അത്രയൊക്കെഒള്ളു
ഓഹ് ഇപ്പം പിന്നെ നമ്മൾ ആ അത് പണ്ടൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറും കൊണ്ട് പോയാലേ വഴിലൊന്ന് ചാർജ് ചെയ്യാൻ പോലും ഒരു സംവിധാനണ്ട് ഇപ്പം പിന്നെ എല്ലാ എല്ലാ പലയിടതുഉണ്ട്.
ഇപ്പം ഈ സിറ്റികളിലൊക്കെ ഉള്ളൂ ഇപ്പം കൂടുതൽ ഈ പറഞ്ഞില്ലേ ഈ പൊന്മുടി പോലെയുള്ള സ്ഥലങ്ങളൊന്നും ഒന്നുമില്ല അവിടെയൊക്കെ പോവാണെങ്കി നമ്മുടെ സാധാ വണ്ടിയായിരിക്കും എപ്പഴും നല്ലത് അല്ല അത് തന്നെ ദൂരൊക്കെ ദൂരൊക്കെ ഒരുപാട് പോകുന്ന ആളാണെങ്കിൽ ഒരു പെട്രോൾ വണ്ടി.
നല്ലത് ആഹ നമ്മ ഞാനങ്ങനെ ദൂര അത്രയൊന്നും പോകത്തില്ല ടൂ വീലറില്
അല്ല അല്ലെങ്കിൽ കാറ് ഇലക്ട്രിക് കാറ് മേടിക്കണം. അതാകുമ്പോ ഒരുപാട് ദൂരൊക്കെ പോകിം ഒന്നും കൊഴപ്പമില്ല പിന്നെ വണ്ടികളുടെ പ്രശ്നം എന്തെന്നച്ചാ. പണി വന്നാലേ? പണി വന്ന ഈ സാധാ മെക്കാനി കൊന്നും നോക്കത്തില്ല ഈ കമ്പനി തന്നെ കൊണ്ടു പോണം.
ഉംഹ് നോക്കാം ആഹ് അത് അത്
ആ പണിക്കാരൊക്കെ നമ്മളെ സാധാ വണ്ടി അല്ലേ പഠിച്ച് വെച്ചേക്കുന്നെ.
ഉം ഉം അന്നേരം ഇപ്പം അതിന്റെ എഞ്ചിനീയർ ഒക്കെ ഇറങ്ങി വരാ വെ ചെയ്യണം അല്ലേ.
അല്ല അല്ല അവര് സോഫ് കമ്പിനിക്കേ ഉള്ളൂ അവ കമ്പനിക്കാർക്കെ ചെയ്യാൻ പറ്റുവോള്ളൂ കൂടുതൽ പണികളും ചെറിയ ടയർ പഞ്ചറൊക്കൊണെങ്കിൽ മാത്രേ നമുക്ക് സാധാ മെക്കാനിക്കിനൊക്കെ നോക്കാൻ പറ്റുള്ളൂ ബാക്കി വലി പണിയെല്ലാം. കമ്പനിക്ക് ചെയ്യാനെ പറ്റു
അതിപ്പം നമ്മട്ടിരിക്കുന്ന സ്കൂട്ടറും അതല്ലേ കംപ്ലൈയിന്റ് ആവുമ്പോഴേങ്ങ് ഉം കമ്പനി കൊണ്ടുപോയിട്ട് അവര് സോഫ്റ്റവെയറിലാണ് നോക്കുന്നത്.
അതെ സ്കൂട്ടർക്കാണെങ്കിൽ സാധാ മെക്കാനിക്ക് നോക്കി ശരിയാക്കാനേ ഉള്ളൂ.
ആഹ് പക്ഷെ നമ്മുടെ സ്കൂട്ടറൊക്കെ അങ്ങനെ സർവീസിനൊക്കെ കൊണ്ടു പോയിട്ട് എന്തെങ്കിലും കംപ്ലയിന്റ് വരുമ്പോ അങ് സർവീസ്ന്ററിൽ കൊണ്ടുപോവും അങ്ങനെയാണ് ചെയ്യുന്നത്.
എല്ലാവർഷവും സർവീസ് സെന്ററിൽ സർവീസൊക്കെ ചെയ്യോസ്കൂട്ടറ്
ആഹ് ആഹ് കറക്റ്റ് കറക്റ്റ് സമയത്ത് സർവീസ് ചെയ്യും. ഉം പിന്നെ നമ്മളെന്നെ ആഹ് ഹസ്ബൻഡ് ഒക്കെ ഓയില് ചെക്ക്ചെയ്യേം അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റ് സമയത്തിന് കൊണ്ടു പോകും. അഞ്ച് വർഷായി വണ്ടിഎടുത്തിട്ട് ആഹ് അഞ്ച് വർഷായി വണ്ടിഎടുത്തിട്ട്
മൈലേജൊക്കെ ഉണ്ടോ വണ്ടിക്ക്.
ആഹ് കൊഴപ്പോല്ല ഇടക്കിപ്പം ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബാറ്ററിയൊക്കെ മാറിയായിരുന്നു.
അപ്പൊ ശരിയായോ?
ആഹ് ഇപ്പൊ ശരിയായി.
ഈ സോളോ ട്രാവലൊക്കെ ചെയ്യോ?
ആഹ് ഇന്ന്തന്നെ സോളോ ട്രാവല് ആ ചെയ്യാറുണ്ട് നമ്മളെ ആവശ്യത്തിനൊക്കെ. സോളോ ട്രാവല ആയിട്ട് പോകത്തില്ല നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെഓരോന്നിന് പോകണ്ടേ ഞാൻ തന്നെ പോകുന്നത്. ആ ഇന്ന് ഞാൻ മഴയാ ടെന്ന് പ്രിയദർശിനി വണ്ടിയിൽ കയറിയാണ് ഞങ്ങളിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ തന്നൊരു വീട് ദൂ കൊറച്ച് ദൂരെ ഉണ്ട് അത് അടച്ചിട്ടി ആഹ് നാട്ടില് ഒരു വീടുണ്ട് അപ്പൊ അത് അടച്ചിട്ടിരിക്കുവാണ് ആ റെന്റിന് കൊടുത്തിരുന്നായിരുന്നു വാടകക്ക് കൊടു അങ്ങനെ ഞനും ഹസ്ബൻഡുടെ അങ്ങ് അവിടെ പോയി വീടൊക്കെ വൃത്തിയാക്കുവാണ്. മഴയും ഉം വേങ്ങല് നമ്മളിന്നലെ ആ പ്രിയദർശിനി വണ്ടില് വണ്ടിയിലാണ് വന്നത് പിന്നെ ടു വീലറ് ഒന്നും എടുതീല്ല.. മഴയല്ലേ.
അതെ യതെ ഈ പ്രിയദർശൻ തെരക്കുണ്ടോ?
ഇല്ല നമ്മള് കേറിയ സമയത്ത് തിരക്കില്ലാരിന്ന് ഒറ്റ ബസ് കിട്ടി അല്ല ഉച്ച സമയായിരുന്ന്.
ഓഹ് ത് ഓർഡിനറി വണ്ടികളാണോ ഓർഡിനറി ആണോ പ്രിയദർശിനി
ആഹ് ഓഡിനറി വണ്ടികളാ.
എത്ര ത ഒരു ജില്ല ഒക്കെ വരെ പോവല്ലേ ഒരു ജില്ലോട്ട അടുത്ത ജില്ല.
ആഹ് തിരുവനന്തപുരത്തുന്ന് കൊല്ലം വരെ ണ്ട് നമ്മള അങ്ങനെ ആള്ളോ വണ്ടി ആഹ്
നല്ല കാര്യം
നല്ല കാര്യാണ് പെട്ടെന്ന് ഉം തിരക്കു അതിക ല്ലായിരുന്നു. പിന്നേ മഴന്ന് റോഡ് ബ്ലോക്കാ ഓ ഓരോരുത്തട്ത്ത് അങ്ങനൊള്ള പ്രശ്നേ ഒള്ള്
ഇ പ്രിയദർശിനി എൻ എചിൽ മാത്രേ ഓടത്തോളോ?
അല്ലാ കേരളം മൊത്തം ണ്ടല്ലാ.
നാഷണൽ ഹൈവേ അല്ലാത്ത റോഡുകളും ഓടൂ അല്ലേ?
ത്തം ഉണ്ട് കേരളം മൊത്തംണ്ടല്ലോ അത് പുതിയ സർക്കാര് വന്നപ്പം അവര് പ്രഖ്യാപിച്ച ഇല്ലായിരുന്നാ.. യു ഡി എഫ് സർ ആഹ് ആഹ് വന്ന് എല്ലാടോണ്ട് പിന്നേ നമ്മുടെ നാട്ടിൽ ല് കൂടുതല് ഹ് ഹ് ഞങ്ങൾക്കൊക്കെ കൂടുതലും കെഎസ് ആർ ടി സി ആണ് അതുകൊണ്ട് നമ്മക്കത് ഗുണാണ്.
ആഹ് നല്ലൊരു കാര്യാണ്.
ഈ ഗ്രാമത്തിലോട്ടൊക്കെ ഈ അതുവല്ല വടക്കോട്ടൊക്കെ കൂടുതലും പ്രൈവറ്റ് ബസ്സാണ്. എന്റെ വീടൊക്കെ ചെറു വില്ലേജ് ആണ് അന്നേര അവിടെക്കെ കൂടുതലു പ്രൈവറ്റ് ബസ്സ-
ഓഹ്
ആഹ് ഉള്ളടത്താണ് അൻ്റെ ഏറ്റവും ഗുണം
ആഹ് യെസ് ഞാ ഈ ഉള്ള ഏരീലൊന്നും അധികം ഈ പ്രിയദർശിനി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോയ്ച്ചേ എൻ എച്ചില് മാത്രമാണോ ഓടുന്നേന്ന്?
കൊറവാ കൊറവാ നിങ്ങടെ ഭാഗ പ്പം കൂടുൽ പ്രൈവറ്റ് ബസ് ആയിരിക്കും അല്ലെ? ആഹ് അത പ്രൈവറ്റ് ആഹ് അത് ആ സൈഡിലോട്ടൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ട്രാൻസ്പോർ ദേ കാണത്തൊള്ളായിരിക്കും.
അല്ല ട്രാൻസ്പോർട്ട് ബസ്ണ്ട് ട്രാൻസ്പോർട്ട് ബസ് അല്ലാത കൂടുതൽ പ്രൈവറ്റ് ബസ്സാ പോകുന്നത്.
ട്രാൻസ്പോർട്ട് ബസ് തന്നെ അതില് ഓർഡിനറി ആണ് ഉം പ്രിയദർശിനീന്ന് ബോർഡ് വെച്ചിരിക്കുന്നത് എല്ലാം എല്ലാ ഓർഡിനറിയില്ല പ്രിയദർശി നീന്ന് ബോഡു വെച്ചീനകത്ത് മാത്രേ ക കേറാൻ പറ്റൂ.
ആണല്ലേ ഓ അ നീ നോക്കിയിരിക്ക ആന്നൊ
നോക്കി കേറണം ആഹ് ഹാ ഹാ.
അഹ് ശരി എന്നാ ശരി
ശരി ഓക്കെ.